എന്തൊക്കെയുണ്ട്
എന്തൊ നല്ലന്നെ പിന്നെ എന്തൊക്കാ? ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം ഒന്നും ക ഴിച്ചില്ല നമ്മള് വീട്ട് ജോലിയാണല്ലോ മെയിന് ഭക്ഷണം കഴിചീല പണി കഴി
അ ആഹ് പണി കഴിഞ്ഞി
വീട്ടില്ലേ അമ്മള് രാവിലെ നേരം വെളുത്ത ഉം തീന്നുംല്ല പിന്ന ഈ മൊബൈല് കണ്ടങ്ങനെ രിക്കും അ
ഹ് ഹ് ഹ് അത് ശരിയാ ആ ഇരുന്നോ ഉം ഒര്കണക്കിന് അതെടുക്കാണ്ട്ക്ക്ന്നാ നല്ലെയ്
ആഹ്
ഫോണ് എടു
അല്ല എന്ത അങ്ങനെ സണ്ട് ആ അല്ല ഞാൻ ചെറുതിലെ പാട്ട് കേട്ട പണിയെടുക്കുക എന്തെ തുടക്കാന്നെങ്കിലും
അപ്പൊ അന്നപ്പോ നല്ല ആഹ് ആ കണ്ടു ശരിയാണ് പിന്നെന്താ കേക്കൊക്കെ ഇണ്ടാക്കലുണ്ടോ ആഹ് വെയില്ണ്ട്
ഞാനോ ഒരു ദിവസം ണ്ടാക്കീന് പിന്നോളെ ല്ല രുന്നില്ല കേക്കൊക്കെ ഉണ്ടാട്ട് എത്ര ആൾക്കാരര രക്ഷപ്പെട്ട് പോണ് പെണ്ണിൻ്റെ വിട്ടമ്മമാര് വി
ഏഹ് ഹ് വീട്ടമാരെല്ലാം ചെയ്യണ്ട് കേക്ക് ഞാൻണ്ടാക്കും പക്ഷേ പിന്നെ കൊടുക്കയില്ല വിൽക്കാണ്ടാക്കേയില്ല നമ്മളെ ആവശ്യത്തിന് ണ്ടാക്കു പിന്നെ വീട്ടില് പി പിന്നെ ആരെങ്കിലും ഫാമിലി കുടുംബത്ത് പെട്ടവൽക്കൊക്കെ എന്തെങ്കിലും ബർത്ത്ഡേ അങ്ങനെ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കില് അങ്ങനണ്ടാക്കി കൊടുക്കു അ ആഹ് അല്ലാണ്ട് പൂല ണ്ടാക്കി വിക്കൂല
ആഹ് ഇനിക്കിഷ്ടാണ് ന്താ ഞാൻ ഒരുസം ഇണ്ടാക്കീനു നമ്മളെ വീട്ടിൽ ഒരുസണ്ടാക്കാൻ തിന്നാ വണേ ഇണ്ടാക്കിനു അപ്പൊ അതിന്റെ സാധ
ആഹ് അ നല്ല നമ്മൾ ചെയ്ത് തുടങ്ങിയാല് നല്ല രസാ ആയിട്ട് തോന്ന നമ്മക്ക് നമ്മക്ക് എപ്പഴും- എപ്പോഴും ഉണ്ടാക്കാൻ തോന്നുന്നു കേക്ക് ഇണ്ടാക്കി തുടങ്ങിയാല്
ണ്ടാക്കി അതിന്റെ സാധനങ്ങളക്കെ കൊറേ കൂടുതലാ വാങ്ങി നമക്ക് പിന്നേം പിന്നേം ഇണ്ടാക്കി കൊടുക്കാം മക്കക്ക് ആഹ് ആഹ്
ൽ മ്മക്ക് മൂന്നെണ്ണക്കെണ്ടാക്കാണ്ടയില്ണ്ടാവും
ആല കൽ ആഹ് അതന്നെ പറഞ്ഞട്ട അങ്ങനക്കെ എന്റെ കൂട്ടുകാരത്തിണ്ട് ഓള് ഇതോണ്ടന്നെ ഓള് കേക്ക്ണ്ടാക്കിയിട്ടോള് രക്ഷപ്പെട്ട്
ആണില്ലേ നല്ലണ് ഓട്ർ കിട്ടണ്ടവും
പിന്നെ കൊറേ കേക്ക്ണ്ടാക്കിട്ടന്നെ രക്ഷപ്പെട്ട അങ്ങനെയ പിന്നെ അന്റെ കുടുംബത്തിൽഇണ്ടേര്ന്ന് ഒരു ഉമ്മ ആ ഉമ്മാന്റെ ഭർത്താവ് മരിച്ചെന്നെഷം ആ ഉമ്മ മക്കളെ പൊറ്റിത് എങ്ങനെ കേക്ക് വിറ്റിട്ടാണ് പ്പൊര്ക്ക് ഇഷ് ഇഷ്ടം പോലെ ഷോ പ്പുകല്ണ്ട്
ആണേ ആഹ് അങ്ങനാണൊരോന്നും തൊടക്കത്തിൽ നമ്മള് ഇങ്ങനൊ രോന്ന് ചെയ്തുപോന്ന പി പിന്നതങ് എന്തോ ഭാഗ്യം കൂടി അയിന്റെ കൂടെ വേണോ
കൂടി വേണം അക്ഷെ ആ ഉമ്മാക്ക് ആ കേക്കിലെ അമ്മാക്ക് ഭയ് ങ്കരതാന്ന്പോലും കൈ പുണ്യന്നുവെല്ലോ ആഹ് ആഒരിതിലാണാ ഫു ഷോപ്പോക്കെ രക്ഷപ്പെട്ടന്ന് പറഞ്. ഉമ്മാന്റെ ഉമ്മാ കേക്കിൽ ചേർക്കുന്നതിന്റെ പറയുന്നുണ്ട് ഉമ്മാന്റെ അത് വേ ർതെ ദാന്ന്. ഓലെ കേക്കിന് ഭയങ്കര
ആഹ് വേറെ എന്തോര് വേസ് സ്യായിറ്റ് എന്തോ ഒന്ന് അതില് കൂട്ടുന്നുണ്ടാവും രസത്തിന് വേണ്ടീട്ട് ഒരു എന്താണ് ഒരു പി പിന്നെ വേറെ തന്നെ വേറെ വേറിട്ട് നിക്കക്കാൻ എന്താ വെച്ചാ മറ്റുള്ള കേക്കിനേക്കും കോർ ർ കൊർച്ചുട് ട്ടിയൊരു രസായി കിട്ടാൻ വേണ്ടിട്ട് എന്തോന്നന്ന് അത് ട്ടുന്നുണ്ടാവും അതാണ് ഞാനും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒ കല്ലാണ്ടെ ഉം.
ആഹ് നമ്മൾ അതിനുള്ളതന്നെല്ലാ
ആഹ് ആഹ് അതെ ആഹ് ഉഷാറായി കിട്ടൂ നല്ല രസായിരിക്കും ന്നാ മക്കള് പറയൂട്ടോ പോർത്തുന്ന് വാങ്ങുന്നേക്കാട്ടിലും രസമാണ് ഇമ്മ ഇണ്ടാക്കിയത് ന്ന് പറയൂം അപ്പോ ഞാൻ ഇണ്ട അത് കുടുംബത്തി അവർക്കൊകെ ഇഷ്ടമാണ് ഇമാടെ അനിയത്തിക്ക ഇഷ്ടാണ് ഞാൻ ഉണ്ടാക്കിയ കേക്ക് പക്ഷെ എങ്കി അതിന് ടൈം ഉണ്ടാവില്ല സമയ ഉണ്ടാവില്ല ഞാന് അല്ലാണ്ട് എന്തെങ്കിലും ഇപ്പ പൊരേത്തെ പണിയും പിന്നെ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ എണ്ട എവിടെങ്കിലും പോകാനുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോ സമയം കിട്ടൂല എനിക്കിഷ്ട ഉണ്ടാക്കാന ഇഷ്ടാ
പക്ഷെ അങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നവരുണ്ട്ട്ടോ അങ്ങനെ
ഉണ്ട് ഉം നമ്മള് യൂട്യൂബിൽ തന്നെ കാണയില്ലേ എത്രോ ആൾക്കാര അങ്ങനെ കേ ഓർഡർക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നത് അയിതിനായിട്ട് ഓർഡർ ഒക്കെ എടുക്കണമെങ്കിൽേ നമ്മളൊ ഒരുാ അതിന് സമയം കണ്ടെത്ത എത്തണം അതിനായിട്ടൊരു സമയം കണ്ടെത്തണം ഉം
പക്ഷെ വീട്ടമ്മമാർ ആ പക്ഷെ വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയ എളുപ്പ മാർഗ്ഗം അതാണ് അയ്ന് പൈ സെ ണ്ടാ ക്കാം പക്ഷെ എന്താണ് വലിയ ഒരുതുല്ല പ്രയാസവും ഇല്ല ഒരു ഇതിലല്ലാലോ ആ നമ്മൾ അതിനായിട്ട് അമ്മക്ക് അതിനായിട്ട് മനക്ക്ട്ടല് ആഹ് താല്പര്യം വരും പക്ഷെ ഇപ്പ അതിനെ എന്തിനും കേ ബർത്ത്ഡേ അല്ല എല്ലാ പാർ
ആഹ് കേക്ക് ആവശ്യാണ് ശരിയാ എല്ലാത്തിനും ഇപ്പോ ഒര് സ സർപ്രൈസ് ആയിട്ടൊക്കെ അങ്ങനെ കൊടുക്കാണല്ലോ കുട്ടികളൊക്കെ എങ്ങനെ ഉം ആഹ് ആ ഉം നല്ല രസ കാണാനും രസാണ് ഇണ്ടാക്കാനും രസാണ് പക്ഷെ സമയം വേണം അതാണ് കാര്യായിട്ട് സമയം കിട്ടണോ
ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുക്കൊരു സമാധാനം രസാന്ന് കാണ നമ്മൾ ഉണ്ടാക്കിട്ടെല്ലാരും നല്ലത് പറഞ്ഞ് ആ ആ
ഭയങ്കര സന്തോഷം ചെയ്യും നമ്മള് ഉണ്ടാക്കിയ കേക്ക് നല്ല രസമായിന്ന് പറയുന്ന കേൾക്കുമ്പേ നമക്ക് ഭയങ്കര സന്തോഷായിരിക്കും അപ്പൊ പിന്നേം പിന്നേ നമ്മള് എന്താ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള നമ്മ കൊന്നുകൂടി ഒരു പ്രോത്സാഹനാവും
പ്രോത്സാഹനം ഉണ്ടാവും മറ്റേത് മ ക്ക് എന്താണ് അത് ആരെങ്കിലും ഒന്ന് മോശായിട്ട് പറഞ്ഞ പിന്നെ നമ്മ
ആഹ് പിന്നെ ഒര് മ്മക്ക് ചടുപ്പായി പിന്നെ ഉണ്ടാക്കാനേ തോന്നൂല ഉം. അങ്ങനെ ഓരോ നമ്മള് ഉം ഓരോ നമ്മള് പരീക്ഷിച്ചിട്ടാണെങ്കിൽ ആഹ്
ഒരു പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ അത്
അതേ പണിയൊന്നുംല്ലട്ടോ
ആഹ് അല്ല എത്ര മണിക്കൂർ വെക്കണം ഫ്രിഡ്ജിലത്
ഫ്രിഡ്ജിലോ ഫ്രിഡ്ജിൽ അങ്ങനത്തെ അങ്ങ് ഫ്രിഡ്ജി ല് വെക്കണ്ട്യ ടൈം അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ നമ്മള് പിന്നെ സാധാ ഫ്രീസർ അല്ലാണ്ട് താഴെ വെക്കുക താഴ ഒന്നോ ഒരു മണിക്കൂറൊ രണ്ട് മണിക്കൂർ എ ത്രയാലും
അത്ര മതിലേ ആഹ് ഒന്ന് സെറ്റായി കിട്ടണെങ്കിൽ വിപ്പിൻ ക്രീമിൽ ഇങ്ങള് വേറെ എന്തെങ്കിലും ഉപയോഗിക്കലണ്ടോ വിപ്പിങ് ക്രീമില്
വിപ്പിമ് ക്രീംമിൽ വിപ്പിംഗ് ക്രീ ക്രീമിൽ വെടെ പിന്നെ പഞ്ചസാരയിൽ അമ്മള് പിന്നെ എന്താ എന്തില്ലേ കോൺഫ്ലോർ ഇല്ലേ അത് കൂട്ടിട്ട് ആ പൊടിച്ചു ചേർക്കുക വിപ്പിങ് ക്രീമില് അപ്പൊ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കിട്ടും ഉം അപ്പൊ അങ്ങനെ പെട്ടെന്ന് എന്തായി ലൂസായി പോവൂല അങ്ങനെ ചെയ്യുമ്പോ ആ പിന്നെ ആ ഫ്ലവറൊക്കെ വരച്ചിട്ടൊക്കെ ടെ എന്താ ചെയ്യൂല മ്മള്
എങ്ങനെയ ഉണ്ടാക്കുന്നത് മറ്റേ കുക്കറിൽ വച്ചിട്ട് അയിന്റെ
അല്ല ഞാൻ ഓ ഓവൻ വെച്ചിട്ട് ഉം ആദ്യൊക്കെ ഞാൻ ഓവന്റെ ഓവനി വാങ്ങുന്നതി ന്റെ മുമ്പ് ഞാന് ഇതിനതിനകത്ത് വെച്ചിട്ടേനും വ വട്ടപാത്രല്ലേ അടി കട്ടുള്ളേ പിന്നെ നോൺസ്റ്റിക്കിന്റെ ആ നോൺസ്റ്റിക് ഇന്റെ ആണെങ്കിലും അല്ലാ കട്ടിയുള്ള പാത്രാണെങ്കിലൊക്കെ പറ്റും അയില് അയില് റിങ് ഇറക്കി വച്ചിട്ട് അങ്ങനെനു വെക്കല് ഉം റിങ് ഇറക്കി എച്ചിട്ട് ആ ഗ്യാസമ്മല് ആ ഗ്യാസമ്മല് പിന്നെ ചിലര് ചെയ്യൂ ഉപ്പില്ലേ കല്ലുപ്പ് കല്ലുപ്പ് വട്ടയില് ഇട്ടിട്ട് ചൂടാക്കീട്ട് അയ്‌ന്റെ മോ ളി
പാത്രം വെച്ചിട്ട് ആ ആ വെച്ചിട്ട് ആ പാത്രേം വെച്ചിട്ട് ആ ആ വെച്ചിട്ട് എന്നാ ഞാനങ്ങനെ ചെയ്തു ചെയ്തോക്കട്ടെ അങ്ങനെ ആവുമ്പോ ചൂടൊന്ന് ബാലൻസ് സാവും ചെയ്യല്ലോ ഓവറയിട്ട് ആ ആ ഇപ്പൊ ഓവനില്ലാതെ പ്പോ എനിക്കിവിടെ ഓവനില്ല അതാ ഞാൻ ചോദിച്ചത് ങ്ങനെ അങ്ങനെയാണെങ്കില് ചെയ്ത് നോ ക്കേനു
ആ അത് ആ ആ അത് വേറെ പിന്നെ അതൊന്ന് ഞമ്മക്ക് പെട്ടെന്ന് കയ്യു അതില ആകുമ്പോ അരമണിക്കൂറ് പത്ത് മിനിറ്റ് നമ്മള് പിനെ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കല്ലോ ആ അത് കഴിഞ്ഞ
പിന്നെ നമുക്ക് പേടിക്കൻല്ല അ ആ മറ്റേതമ്മള് ഇങ്ങനെ നോ ഇതാക്കണല്ലോ നോക്കണല്ലോ
ആ ആ മറ്റേത് നമ്മള് ഇങ്ങനെ നോക്കണം പൊന്തിച്ച് നോക്കാനും പറ്റൂല അപ്പൊ പൊന്തി വരുന്നത് എന്താവും താന്നോവും മൂടി തൊറക്കുമ്പോ ആ അങ്ങനൊരു പ്രശ്നണ്ട് നമ്മള് കറക്റ്റ് ടൈം അര മണിക്കൂർ അരമണിക്കൂർ നമ്മള് ആ അരമണിക്കൂർ നമ്മള് വെയിറ്റ് ചെയ്തിട്ട് മ്മള് നോക്കും ക്കാദി അന്നപ്പോ റെഡിയ ആ ഡിസൈന് ചെയ്യും ഡിസൈന് പിന്നെ റോസ പ്പൂവിന്റെയൊക്കെ ഇതിൽ ചെയ്യോ പിന്നെ അയിനുള്ള സാനൊക്കെ ഉണ്ട് കയ്യില് പിന്നെ ഡിസൈൻ ചെയ്യുന്ന ആ അപ്പൊ അതൊക്കെ ആ കാണൻ തന്നെ നല്ല രസ അല്ലാണ്ടില്ലേ പിന്നെ വല്യ വല്യ ടീമ ലേഹം പിന്നെ ഇന്തിക്കാരൊക്കെ ചെയ്യുന്നത് നോക്കാണ്ടി ഒരോന്നും. ഓരോരോ സാധനങ്ങള് കേക്കായിട്ട് ബേഗ് പിന്നെ അങ്ങൻ തോരോ സാധനങ്ങല്ലേ ആ കേക്കാ ആ അതന്നെ കേക്കാണോ എന്നുള്ളത് തന്നെ മനസ്സിലാവുല ഉം ഉം ആ ഒക്കെ കാണുമ്പ മ്മള് വിചാരിക്കും നമ്മക്ക് അങ്ങനെ ചെയ്തോക്കൊയിനോന്ന്
ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനൊക്കെ കഴിവുള്ളവരുണ്ടല്ലോ അത് അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കോ
ആ ആണ് ആണ് അതാണ് ചെയ്ത് ചെയ്ത് പിന്നെ അങ്ങനെ ആ ചെയ്ത് പിന്നെ അങ്ങനെ വല്യ വല്യ തിലേക്ക് ആത്തുന്നാണല്ലോ
നമ്മളെ കൈവ് നമ്മൾങ്ങെ കൊണ്ടുവരല് ഇങ്ങൻത്തെ ഓരോന്ന് ഒരു സപ്പോർട്ട് ഇല്ലാത്തവർക്കൊക്കെ ഫാമിലി സപ്പോർട്ടും ഭർത്താവിന്റെ കൊട്ന്നില്ല തോർകൊക്കെ ഇങ്ങൻ ത്തെക്കോരോന്ന്
ആ ചെയ്താ മതി ഓ അങ്ങനെ ചെയ്താലും മതി നമ്മക്കെ ഓ ചെറുത ചെറുതായ ചെറിയ ചെറിയ ഓർഡററൊക്കെ പിടിക്ക ക്കങ്ങനെ വല്യതൊന്നും ഇല്ലാണ്ട് ചെറുതൊ ഓഡർ ഇട്ത്തിട്ട് അങ്ങനെ ചെയ്യാം അത ഞാൻ പറഞ്ഞ എല്ലാത്തിനും നമ്മള് കണ്ടെത്തണം കാര്യയിട്ട് നമ്മളെ വീട്ടുകാര സപ്പോർട്ട് സഹായം വേണം എന്നാലേ നമ്മുക്കത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതാണ് കാര്യയിട്ട് വേണ്ടിയത് അല്ലാണ്ട് മ്മക്ക് എല്ലാം എടുക്കണോ വീട്ടിൽത്തെല്ലാം എടുക്കണോ അയി ൻന്റെ കൂട്ടത്തിൽ ഇതൂടി വെപ്രാളം മ്മക്ക് ക്ക് തെരക്കും ഒക്കെ ആയിട്ട് നമ്മുക്ക് ചെയ്യാനാവൂല്ല നമ്മള് വെറുതെ നമ്മ സമിയപ്പോ എല്ലതും കഴിഞ്ഞിട്ട് സമയം അങ്ങനെ കണക്കാക്കിയിട്ട് നമ്മള് ഇരി ക്കണം
ഇതിനാവുമ വലിയ ചെലവൂല ചെലവ് പസ്യത്തിനക്കെ ഒരു ചെലവല്ലേ ഉണ്ടാവുള്ള പിന്നെ അങ്ങനെങ്ങനെ
ആ ഫസ്റ്റില് ആ പൈസണ്ട് ട്ടോ വിപ്പിങ് ക്രീമിനൊക്കെ നല്ല പൈസണ്ട് ഉം ആ ന്നാലും അത് വാങ്ങിയാലൊരു മൂന്നെണ്ണൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ ഒരു പിന്നെ ഒരു മാ ആ നമുക്ക് ഒരു നൂറുപ്പ എഴുന്നൂറുപ്പ്യൊക്കെ നമുക്ക് ലാഭം വ ക്ക ആ ആ ആ നല്ലതാണ് നമ്മക്ക് അങ്ങനെ ആരെങ്കിലും ഞാ ഇൻന്റെൊക്കെ വിജയിച്ചു പോകയ്നിട്ടോ പക്ഷെങ്കിൽ എനിക്ക് ഇന്റെ ഭർത്താവ് സമ്മയ്ക്കൂല
അതാണ് മെയിന് ആ ചിലർക്ക് അങ്ങ
ആ അങ്ങനൊരു ഇതുണ്ട് ആ ഓ ആയിക്കോട്ടെ ശെരി വിളിക് ആ പിന്നെ വിളിക്കണ്ടി ഓ ഓ ഓക്കേ എന്നാ